ഓ.
കേക്കുന്നോ?
ആഹ് കേക്കുന്നു.
ഉം പിന്നെ എക്സാമൊക്കെ പിന്നെ എന്തോ ആയി?
എനിക്കിപ്പൊ ഒര്. സൺ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എസ് എസ് എം എസ് വന്ന്.
എന്തിന്റെയാ?
എന്തിന്റെയാണെന്ന് ഞാൻ നോക്കിയില്ല. ജീവിയുടെയാ ജീവിയുടെ. ജിടി ജിടി ഉം. പിന്നെ ഉം സ്റ്റാർ സിംഗർ കാണോ?
സ്റ്റാർ സിങ്ങറോ ഇല്ല ഞങ്ങളങ്ങനെ ടി വി പരിപാടിയൊന്നും അങ്ങനെ കാണാറില്ല.
ടി വി ചാർജെയ്യാറുണ്ടോ?
ആ ചാർജെയ്യും.
ഉം.
അല്ലാതെ ഇങ്ങനെ സീരിയല് അങ്ങൻത്തെ സംഭവൊന്നും കാണത്തൊന്നുല്ല.
ആഹ് എവിടെഇല.
പാട്ട് എ ചെലപ്പം. വെച്ച് കേക്കു അല്ലെങ്കി അമ്മ യൂട്യൂബ് അല്ല ഇത് ഇരുതിട്ടില്ലേ യൂട്യൂബില് പാടത്തില്ലേ അവര്. അവരുടെ ചാനൽ ഇപ്പ അമ്മ അടുക്കളയിലൊക്കെ നിക്ക്മ്പോ യൂട്യൂബ് എടുത്ത് വെച്ചിട്ടിടും.
പഷേ കൊള്ളാം ഇപ്പഴത്തെ പിള്ളേര്.
ആഹ് നല്ലയാ കൊറെ പരിപാടി ഉണ്ടല്ലോ എല്ലാളത്തിലും ഉണ്ട്. ഫ്ലവേഴ്സിലുണ്ട് ടോപ്പ് സിംഗറോ അങ്ങനെന്താണ്ടൊക്കെ.
സി എച്ച് എസ് സെല്ല ടയർ വണ്ണിന്റെ വന്നോ?
എന്തിന്റെയ?
സി എച്ച് സെല്ലെ.
സി എച്ച് എസ്ല് എക്സാം വന്നോന്നോ അതോ?
ആഹ് ആ നോട്ടിഫിക്കേഷൻ വന്നോ?
ഞാൻ എടുത്ത് നോക്കിയില്ല. ഞാൻ സ്റ്റെനോയും മറ്റേ വെ ഏഹ് സെലക്ഷൻ ഫീസ് അയച്ചുള്ളു.
ഞാനിപ്പോ പ്രൊഫൈലിലുണ്ട്.
ആന്നോ?
ഉം എനിക്ക് ഇരുവത്തഞ്ചെ അഞ്ചെ രണ്ടായിരത്തി ഇരുപത്താറ് സിറ്റി കൊല്ലം.
കൊല്ലാവുമ്പൊ മറ്റേ പാരിപ്പള്ളി ആയിരിക്കും.
ഓഹ്.
അത് കൊ ഒന്നെങ്കി കൊട്ടിയത്ത് എറങ്ങി പോണം ഇവിടുന്ന് പുത്തൂന്ന് കൊട്ടിയം ബസ്സ് കിട്ടും.
ഉം എനിക്ക് പാരിപ്പള്ളി പോകാനറിയാം ബസ്സില്.
ആഹ് പാരിപ്പള്ളിന്ന് ആ പാരിപ്പള്ളിന്ന് മറ്റേ കാറ്റാട് ജംഗ്ഷൻ. കാറ്റ് കാറ്റാടി മുക്ക് കാറ്റാടി ജംഗ്ഷന് ഇറങ്ങുന്ന ബസ്സി കേറണം.
കാറ്റാടി ജംഗ്ഷൻ ഞാൻ ചോദിക്കാം. മറന്ന് പോവു പ്പം. ആഹ് വർക്കല ബസ്. ആഹ്
ആഹ് വർക്കല ബസ് കേറിയാ മതി. കാറ്റാടി ജംഗ്ഷൻ. അവിടന്ന് പത്ത് രൂപോയെന്റെ ഒള്ളൂ.
പിന്നെ
ഉം
സൗദീന്ന് വിളിച്ച് കൺഫർമേഷൻ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു
ആന്നോ
ആഹ്.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
ഈ മാസം അടുത്ത മാസം ഇരുപത്തിരണ്ട് ദിവസ്ത്തിനുള്ളിൽ വരുമെന്നാ പറഞ്ഞത് വിസേം ടിക്കറ്റു ഒക്കെ
ആഹ് അഹ് ശ
മറ്റേന്നാ മെഡിക്കൽന് പോവ.
ആഹ് ഓക്കേ ഓക്കെ.
ഉം. എന്റെട്ത്ത് പറഞ് ആരോടും പറയണ്ടാന്ന്.
ആഹ്.
ഉം
നീ എല്ലാ ത ആരൊ ആരോടും പറയൊന്നും വേണ്ട. എല്ലാം ശരിയാവട്ടെ.
ഉം മെഡിക്കല് കഴിഞ്ഞില്ല അതൂടെ കഴിഞ്ഞിട്ട് പറയാനാ പർഞ്ഞത്.
ഉം
ഉം പിന്നെ സ്റ്റെനോഗ്രാഫർ സെലക്ഷൻ പോസ്റ്റ്
ആഹ്. സി ജി എൽ ന്റെ വന്നോ?
ഫേസ് ഫിഫ്റ്റീൻ അല്ലേ അല്ല ഫേസ് ഫോർട്ടീൻ
ഫോർട്ടീൻ ഫോർട്ടീൻ
ഉം
സി ജി എൽ വന്നില്ലല്ലോ.
ഇല്ല. കോൺസ്റ്റബിൾ ജെ ഡി കെടെപ്പുണ്ട് ഒന്നും വന്നില്ല പിന്നെ.
കോൺസ്റ്റബിൾ ജീ ഡി യുടെ നീ അയക്ക്
അയച്ച് അതിന്റെ റിസ അല്ല എക്സാമാ.
അതിന്റെയാന്നോ ഇപ്പോ വരുന്നേ?
ആഹ്
ഞാൻ വിചാരിച്ച് ഇനി പുതുതായിട്ട് അയക്കാനായിണ്ട് വന്ന് കെടക്കുവാന്ന്. ഓഹ് ശരി ഓക്കെ ഓക്കേ. നീ കഴിച്ചോ?
ഇല്ലാ, കഴിക്കണം. കമ്പൈൻഡ് ഹിന്ദി സാ ട്രാൻസ്ലേറ്ററിന്റെ എക്സാമിനേഷന്റെ ഒരെണ്ണം വന്ന് കെടക്കുന്നു
ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ അയച്ചില്ലായിരുന്നു. നീ അയച്ചായിരുന്നോ?
ഞാനയച്ചില്ല. ഓഹ് ദ അവരൊക്കെ ഒരുങ്ങിയെന്ന് തോന്നുന്ന്.
സിനിമക്ക് പോവാനോ?
മ്മ്
അതിരെടി ഇന്ന്, ഇന്നല്ല്യോ ഇറങ്ങിയത് അതിരെടി തിയേറ്റർല് തിയേറ്റർല് ഇന്നാന്ന് തോന്നുന്നു ഇറങ്ങിയത് അതിരടി.
അറിയാൻ വയ്യ പക്ഷെ കൊള്ളത്തില്ലന്ന് പറയുന്നു. ആഹ്
ഞാൻ റിവ്യൂ ഒന്നും എടുത്ത് നോക്കിയില്ല. അഹ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്ന സിനിമയാ അതുകൊണ്ട് നെനിക്കും ഒരു ഡൗട്ടുണ്ട്. ദ് വിജയിച്ചോ ഇല്ലിയോന്ന്.
ശരിക്കും പൊട്ടി പോയാണ്.
ആഹ് എല്ല എപ്പോഴും അങ്ങനെ ഹൈപ്പ് കൊടുക്കുന്ന സിനിമയെല്ലാം പൊട്ടയായിരിക്കും.
ആണാണ്
അല്ലാതെ ചില സിനിമകളുണ്ട്. ഒന്നും കൊടുക്കാതെ വരുന്നത്. അതൊക്കെ നല്ല നൈസ് പടങ്ങള്. വരാറുണ്ട്. ഇത് പിന്നെ അവരുടെ പ്രൊഡക്ഷൻ ആയതൊണ്ടേ അത്ര ആളിനെ കൂട്ടാൻ വേണ്ടിട്ടാണ് അവര് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നേ. ഇവര് തന്നെ അല്ലിയോ പ്രൊഡ്യൂസേഴ്സും. ബേസിലിന്റെ തന്നെ സിനിമയാ ബേസില് തന്നാ പ്രൊഡ്യൂസർ.
ആഹ് പിന്നെ അഞ്ചന ചേച്ചി ഇന്ന് വിളിച്ചായിരുന്നു.
ആന്നോ? ആഹ് അവക്ക് ആശുപത്രി പോണം ഇനിയിപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു മുടി വെട്ടുന്ന കാര്യം.
ആഹ് വിളിച്ചായിരുന്നു.
എന്തോ
എന്നിട്ട് എന്റെടുത്ത് പറഞ്ഞുതുപോലെ ആഹ് മുടികൊഴിച്ചലിന്റെ കാര്യങ്ങളെക്കെ പറഞ്ഞു.
ആന്നൊ?
ആഹ്
ഭയങ്കര മുടി കൊഴിച്ചിലാ
ഉം എന്റെ അടുത്ത് പറഞ്ഞതുപോലെ ശനിയാഴ്ച പോകുവാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ പോവാന്ന് ആയുർവേദ ഹോസ്പിറ്റലില്
ആ അവക്ക് മുടികൊഴിച്ചൽ ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് വന്നപ്പോ ത്തേന് അയ്യാക്കൊരു ടെൻഷൻ-
ആഹ്
ഞാൻ പറഞ്ഞ് എനിക്ക് എനിക്കപ്പഴും മുടി കൊഴിച്ചിലായതു കൊണ്ട് ഞാനിപ്പ അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല.
ആണോ?
ഫുള്ള് മുടി പോയി എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കുവെന്ന് മുടിയൊക്കെ? ഓരോരുത്തരുടെ മുടിയൊക്കെ കാണാൻ എന്ത് രസവാ.
ഉം പിന്നെ ചേച്ചി ഇപ്പം ഓൺലൈനാ യിട്ട് എസ്. എസ്. സി. യുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞായിരുന്നു.
ആഹ് ജോയിൻ ചെയ്ത്. സൈലത്തിന്റെ എങ്ങാണ്ട്.
ആഹ്
അതില് ഓൺലൈനായിട്ടാ ലൈവും ഉണ്ട് റെക്കോർഡഡും ഉണ്ട്.
ആഹ്
അതിന് പോകുന്നുണ്ട് പിന്നെ അവക്ക് വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഇപ്പോ എനിക്ക് തോന്നുന്നു ബെറ്റർ പുറത്തു പോകുന്നതായിരിക്കും.
ആഹ്
വീട്ടിലിരിക്കുന്നൊണ്ട് അവളൊന്നും കഴിക്കുന്നൊന്നുല്ല.
ആഹ് കഴിച്ചോ?
വിശപ്പില്ലന്ന്. ഞാൻ കഴിച്ചില്ല ഒരു മുട്ട കഴിച്ചായിരുന്നു. അത് ഇനി
ആഹ് അത് കഴിച്ചിട്ട് കിടക്കാനോ വേറൊന്നും വേണ്ടേ?
ഇനിയിപ്പ വിശപ്പില്ല എനിക്ക് ഞാൻ രാത്രിൽ അങ്ങനെ ചോറങ്ങനെ തിന്നുന്നത് കൊറവാ. പിന്നെ ചിലപ്പ ലെങ്ങാനും തിന്നും. ഇനിയിപ്പ അവടെ അച്ഛനും അമ്മയും ഒരു കഞ്ഞിസദ്യക്ക് അരിയാൻ പോയേക്കുന്നു. അപ്പൊ അവര് വരണം.
കേ ആഹ് മറ്റേ വെൽക്കം ഡ്രിങ്കിന്റെ കൂടെ രണ്ട് ക്യാഷുനട്ട് ഉണ്ടായിരുന്നൊന്ന്.
ഹും
ഉം
അതെങ്ങനെ
പിന്നെ ഇന്നലെ ഇന്നലെ ഇന്നലെ പരിപാടി ഒന്നും വെച്ചില്ല അവരുടെ വീട്ടി പക്ഷെ ഇന്ന് ഭയങ്കരാളായിരുന്നു ഇന്ന് കല്യാണത്തിന്
ആഹ്
ഉം ലാഭ ഒന്നോർത്ത
ഇപ്പ മിക്കവാറും എല്ലാടും അങ്ങനെ നടത്തുന്നെ
ക്യാഷ് ഒക്കെ വാങ്ങിച്ച്
ആ ഞങ്ങളുടെ എന്റെ ഒരു ബന്ധുവിന്റെ ചേച്ചിയുടെ ആഹ് കല്ല്യാണം ഇതുപോലായിരുന്ന് ആഹ് എല്ലരും ഇപ്പ അങ്ങനെ ആക്കി വരുവാ
ആഹ് കാരണം ഏ ആ ഇപ്പം സ്വർണത്തിനൊക്കെ ഭയങ്കര വെലയല്ലെ
ആന്ന് ഇപ്പം എന്തു വെല നമുക്ക് ഒമയ്ക്കാൻ പറ്റാത്ത വെലയല്ലേ ഇനിയിപ്പം നോഗോൾഡ് കല്യാണ ആയിരിക്കും കൂടുതലും
ആയിരിക്കും
ഉം ഇപ്പൊ അതുകൊണ്ട് റെന്റൽ ജ്വല്ലറീസ് ഒക്കെ കൂടി കൂടി വരുവാ
ആഹ് പിന്നെ പി എസ് സി ഒക്കെ പഠിക്കുന്നുണ്ടോ
ഞാൻ പി എസ് സി അങ്ങനെ നോക്കുന്നില്ല ഇപ്പം റെയിൽവേയുടെ ഒക്കെ ഇനി വരുന്നോണ്ട് റെയിൽവേയുടെ തന്നെ നോക്കുവ
ഉം പിന്നെ വി എഫ് ഒ അയച്ചര്ന്നോ അല്ല വി എഫ് എ വില്ലേജ്
വി എഫ് എയുടെ അയച്ചോന്ന് എനി ക്ക് അറിഞ്ഞു ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഒരുപാട് എക്സാം അയച്ചല്ലോ അയിന്റെ കൂട്ടത്തി ആയിരുന്നോ അത്
ആന്ന് തോന്നുന്നേ എനിക്ക് തോനുന്നെ അയച്ചെന്ന് അയച്ചിട്ടാ എന്നോട് പറഞ്ഞേന്ന് തോന്നാ അയക്കാന്
ആന്നോ എന്നാ അയച്ചു കാണും അയിന്റെ മറ്റേ കൊറെ എണ്ണ ഏതാണ്ടൊക്കെ കൊറെ ഉണ്ടായിരുന്നു അപ്പൊ അയിന്റെ കൂട്ടത്തിൽ അയച്ചാ ഇന്റെ യും കൂടെ അല്ലായിരുന്നു ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞത്
ആണെന്ന് തോന്ന്ണ്
ഡിഗ്രി പ്രിലിംസാന്ന് തോന്നുന്നു ഇപ്പ കഴിഞ്ഞേ ഇനി ഇപ്പം പ്ലസ് പ്ലസ് ടു ലെവല് കാണുവായിരിക്കും ല്ലേ
ഇപ്പം ഏതോ ഒരു എക്സാമിൻ്റെ പ്രിലീസ് വൺ രാവിലെയും പിന്നെ അല്ല നെയിംസ് വൺ രാവിലെയും നെയിംസ് ടു പ്രിലിംസ് ടു ഉച്ച കഴിഞ്ഞും ഏതോ ഒരു എക്സാമിന്റെ ഇപ്പ വെച്ചിട്ടുണ്ട് എന്തിന്റെയാണെന്ന് അറിയത്തില്ല
ചെറിയ ചെറിയ എക്സാമിന്റെ ഒക്കെ അല്ലാത്ത വർക്കിംഗ് ഡേ തന്നെ രാവിലെ ഏഴ് മണി ക്ക് ആറര ഏഴ് മണിക്കൊക്കെ അങ്ങ് നടത്തും
ആഹ്
ഇപ്പ അങ്ങനെയൊക്കെയാ എക്സാം അതാകുമ്പം സ്കൂള് തുറക്കുന്ന സമയം ആകുമ്പോത്തേൻ ആയി ന്റെ മുമ്പ് തന്നെ ഈ പരീക്ഷ എഴുതി കഴിയും പിള്ളേരെ
ആഹ് എനിക്കിപ്പോൾ പണ്ട് ഓർമ്മയുണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് പി എസ് സി എക്സാം എഴുതാൻ വരുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കാണുമ്പോ നമ്മൾ എന്തൊരു അൽഭുദത്തോടെ ഇപ്പൊ നമ്മൾ എഴുതുന്ന എക്സാം ഇപ്പൊ നമ്മൾ എഴുതുന്ന പി എസ് സി എക്സാം
ആഹ് അത് ശരിയ
അവരെ കണ്ടിട്ട് നമ്മൾ ആ ഹാ നമ്മളെ ചേട്ടമ്മാരെ യൊക്കെ കാണുമ്പോ നോക്കുവായിരുന്നു പി എസ് സി ക്ക്‌ പി എസ് സിയുടെ എക്സാം സ്കൂളിൽ ഉണ്ടെന്നറിയുമ്പോ ഒരു ത്രില്ലായിരുന്നു പോകാൻ.
ഹം
ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ്സിന്
ഇപ്പൊ പിന്നെ മനസ്സിലായല്ലോ എന്തോ എക്സാമ ന്നും എങ്ങനാന്നൊക്കെ.
ഉം
ഇപ്പൊ സൂപ്പറാ
അതെ അതെ ഞാനെങ്കി കഴിക്കാനുള്ള പൊറപ്പാടിലാണ്.
അന് എന്തു കഴിക്കാൻ കൂട്ടാനൊക്കെ?
ചോറ് മീൻകറി തോരന്
എന്തോ മീനാ?
ചാള മൊട്ടയുള്ള ചാളയായിരുന്നു.
ആന്നൊ?
ഉം
അത് വറത്തോ?
വർത്ത്
ഉം
ഓക്കെ ഓക്കെ